ഹലോ
ഹലോ ലോ
ഹലോ കേക്ക്ണില്ല്യേ?
ആഹ് ഇപ്പ കേക്ക്ണ്ട് പറഞ്ഞോളി, അതെന്തേ നേരത്തെന്തേ റെയ്ഞ്ചില്ലേ?
ആവോ അറീല, ഞങ്ങക്ക് കേട്ടീനീല
ആഹ് അത് ശരി. ഇപ്പൊ കേക്ക്ണ്ട് പറഞ്ഞോളീ. എന്താ വിശേഷൊക്കെ, ചായൊക്കെ കുടിച്ചോ?
ഏഹ് ചായൊക്കെ കുട്ച്ച്, ഫുഡ്ഡൊക്കായാ?
ആഹ് ഞാചാ ഓഹ് വെള്ളപ്പും ചായിം മീൻ കറിം എല്ലോം ആയീണ്. കുടിക്കാനേ ഒള്ളൂ ഞ്ഞ് ങ്ങക്കെന്താ രാവിലെ കടി?
ഉച്ച്
ഇങ്ങക്കെന്താ കടി?
ഏഹ് ഇതുവരെ ചായ കുട്ച്ചിട്ടില്ലേ? ദോശ അ ആഹ് ആഹ്
മക്കള് മദ്രസ്ട്ട് വന്നിട് കുടിക്കാ വിചാര്ച്ച്ട്ടേ
അത് ശെരി. ഇവിടൊക്കെ സ്കൂൾ പോയിക്ക്ണ് എട്ടരക്ക് സ്കൂൾ ബസ്സെരും, അപ്പൊ പിന്നെ
ഇന്ന് ശനിയാഴ്ച യിട്ട് സ്കൂളുണ്ട്ലെ ലേ
അയ്ന് അവര്ക്ക് ബുധനാഴ്ച ണ്ടായ്ട്ടില്ല അപ്പതിന്നെടുത്തേണ് ഉം ബുധനാഴ്ച്ച എൽ കെ ജി ത്തെ കുട്ടികൾക്ക് പ്രവേശന ഉൽസ വായ കാരണം അന്ന് അവർക്ക് ക്ലാസ് എണ്ടായ്ന്നില്ലേ അപ്പൊ അന്നെടുത്തതാ
ആഹ് അയ്ന് പകലന്നെടുത്താല്ലേ
ആഹ് അന്ന് പകലന്നെടുത്ത
ദോശെ കഞ്ഞിയ എണ്ടാക്കല്
ദോശക്ക് നിക്ക് നോമ്പാരുന്നിന്നലെ അപ്പൊ ചിക്കൻ കറി ഇണ്ടായീന്നയ്ന്റെ ബാ ‌ക്കി അതെടുത്ത്
ആഹ് ശരി
ഇന്നലേം മിനിഞ്ഞാന്നൊക്കെ നോമ്പെടുത്തീന്ന് ആഹ് നോൽക്കലെണ്ട് ആഹ് പത്തെടുക്കും ഇന്നെടുത്തിട്ടില്ല ഇന്നിപ്പൊ ഒരു മുട്ടായി കൊടുക്കലെണ്ട് അപ്പൊ അയ്ന് പോവാനും വേണ്ടീട്ട്
ഇന്നെടുത്തിട്ടില്ല ആഹ് പ ത്തരാ പതിനൊന്നണി ആവുമ്പത് ആഹ് ഉച്ച
ആഹ് കുടുംബക്കാരിടെതാ
അല്ല അയൽവാസിയാണ്
ആഹ് അപ്പൊ നിങ്ങള് ചുരിദാറൊക്കെ കൊ കൊടുക്കണ്ടേ
ഇല്ലേ ഇല്ല അങ്ങനൊന്നു ഇല്ല
ഏഹ്
ഇവിടതൊന്നും ഇല്ല്യ
അത് ശരി ഓരിത് പെണ്ണിന്റെ കല്ല്യാണല്ലേ മുട്ടായ് കൊടുക്കലല്ലേ
അങ്ങട്ട് പോക്കാണ് ചെക്കൻ്റെ പെരേക്ക് പോക്കാണ്
ചെക്കൻ്റെ പെരേക്ക് പോക്കാ
ആഹ് ചെക്കന്റെ പെരേ
ആഹ് ശരി കല്യാണം ഇനി എന്നാ
അതെന്നാണന്നറിയില്ല
ആഹ് അതിനി ഒറപ്പിക്കണം അല്ലേ
ഉം
അതിന്ന് ഒറപ്പിക്കൂല്ലാ
ഇന്ന് ഒറപ്പിക്കാന് വേറീയൊര് ആഹ് ഏട്ടൻ കല്യാണം നിക്കാഹ് കഴിഞ്ഞിക്ക്ണ് അപ്പൊ രണ്ടുംകൂടി ഒപ്പാണെയ്ക്കാരെയ്‌
ആഹ് ശെരി ഇന്നിപ്പൊ നല്ല കാലാവസ്ഥയാണല്ലോ അല്ലേ മഴയൊന്നു ഇല്ലല്ലോ
ആഹ് നല്ല വെയില് ഏഹ് പോവാനോ സുഗാ
നല്ല വെയിലാണല്ലോലിലെ
രണ്ടീസായിട്ട് വെയ്ലന്നെ
ആഹ് മഴയൊന്നുല്ല രണ്ടീസായിട്ട് വെയ്ലെന്നെ ആണില്ലേ ഉം ഇവടീം അങ്ങെനതന്നെ രണ്ടൂസായി രണ്ട് മൂന്നൂസായിട്ട് തീരെ മഴയില്ല
ഉം ഇവടെ മുറ്റം കെട്ടിയിര്ന്ന് അപ്പൊ അയ്ന്റെ തേപ്പ് ഇണ്ടായ്ര്ന്നു രണ്ടീസം ആഹ് ഒരായ്ച്ച ആഹ് മൂന്നാലീസം ഒരായ്ച്ച ഇണ്ടായ്ന്നു അന്ന് ഭയങ്കര മയേയ് എടങ്ങേറായി അത് തേച്ചെട്ക്കാന്
ആഹ് എന്തെങ്കി ഒരു പണിയെട്ക്ക്‌ണ സമയത്ത് അന്ന് നല്ല മഴേയ്ര്ക്കൂല്ലേ?
ആഹ്
അല്ലെങ്കി ഒരു മയീം ഇണ്ടാവൂലാ
ഉം അതട് കയ്ഞ്ഞേയ് ക്കത് മയ പെയ്യോച്ചിട്ട് ഒര്തലക്കെ മയ പെയ്യും ടാർപ്പായി വൽച്ചെട്ടങ്ങനെ തേയ്ച്ചെട്ത്ത് ഇപ്പതമ്മ വെയില്
ഇപ്പൊ ഇഞ്ഞി ഇപ്പ സ്ഥിതി ആയില്ലേ
ഉം.
ആഹ്.
ഇപ്പോ എ നോമ്പ് പെര്ന്നാൾന്റെ മുന്നേ സിമെന്റ് എർക്കിട്ടെയ് അവര് വെരാന്നർ ഞ്ഞിട്ട്, പിന്നെ അവര് വന്നും ചെയ്തിലാ, പെര്ന്നാൾൻ്റെ മുന്നേ ചെയ്തെരാന്നർഞ്ഞ് പിന്നെ അറ്റിങ്ങള് വിൾ ച്ചാ ഫോണെട്ക്കൂല്ല്യ. അങ്ങനെ പിന്നെ അവരെ ഒയ് വാക്കീട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിര്ന്ന്. അതാന്ന്ണ്ടെങ്കില് മയെത്താണേണ്ടായത്.
ഉം. മയത്താവുമ്പോ ദാർപ്പായി വെൽച്ചെട്ടികൾച്ചി എടങ്ങറായില്യേ കൊറേ.
ഉം. കൊറേ എടങ്ങാറകയിക്ക്‌ണ്. പിന്നെ അത് കെയ്ഞ്ഞ് പിന്നെ സീറ്റ്ട്ട്ട്ട് വാ ഉം, പിന്നെ സീറ്റ്ടും. ഉം, പിന്നെ സീറ്റ്ടും പിന്നെ വായന്റെല വെട്ട്യക്കും അങ്ങനണ്ട് കെയ്ഞ്ഞ്ണ്.
പ്പന്നട്ട് ഒക്കെ നെൽക്ക്യാലെ.
ആഹ്, ഇപ്പൊ നൻക്കലാ കെയ്ഞ്ഞി. നനൊക്കെ കെയ്ഞ്ഞ്ണ്. ആഹ്
ആഹ്. മുട്ടായൊട്ക്കലെല്ലാരും പോവ്ണ്ടോ? കുട്ട്യളൊക്കെ പോവ്ണ്ടോ?
കുട്ട്യള് മൂന്നാള് സ്കൂൾ പോയി.
ആഹ്, മൂന്നാള് പോയീലെ. ഇങ്ങള് മാത്രേ പോവോള്ളൂലെ?
ആഹ്, ഞങ്ങള് മാത്രം പോണൊള്ളൂ.
അതട്ത്താണോ ദൂരണ്ടോ?
കൊർച്ചൊക്കെ ദൂരണ്ട്, അട്ത്തെന്നെ ആഹ്, ന്നാല അ താണേനും, അങ്ങനെ പിന്നെ, മക്കളോ എത്രാൾണ്ട്? ഇല്ലെയ് ഇവടെ അങ്ങനൊന്നുല്ല്യ. ഏഹ്
ആഹ് ശെരി. ഞമ്മളവടൊക്കെ വയങ്കരതാ. നാൽല മോള് നാൽല.
ഉം മോനോ?
ഓൻ പത്താ പത്താ ക്ലാസ്സ്‌ കയ്ഞ്ഞി.
അഹ് ശെരി. ഇവിടൊന്നും കൊണ്ടോണ്ട. ഞങ്ങളീ ഭാത്തതൊന്നുല്ല്യ. ആരും കൊണ്ടര്‌ലില്ല്യ ട്ടാ.
ഏഹ്.
ഉം.
ഞമ്മളെവടൊക്കെ കല്ല്യാണം ത്തിന് മുട്ടായൊട്ക്കൽന് പെണ്ണ്ന്റെ വ്ട്ട്ക്ക് പോവുമ്പൊ എല്ലാരും ഡ്രസ്സും ചെര്പ്പുക്കെ കര്തണം.
ആഹ്, ആഹ് അപ്പ എല്ലാ എത്ര പോര ഡ്രസ് ട്ടൂലേ അപ്പൊ എത്ര പോരം ഡ്രസ്സും ചെരുപ്പൊക്കെ കിട്ടും.
ഓഹ്. ഞങ്ങൾ പ്പ അട്ത്ത് ഒരു മുട്ടായികൊട്ക്കലൊക്കെ കയിഞ്ഞി. അപ്പൊ അയിന് ഞങ്ങള് എല്ലാരും ഓരോരോ കൂട്ടം ഡ്രസ്സ് വാങ്ങി ചെര്പ്പ്, ബേഗ് പിന്നെ പുതിയാപ്പൾൻ്റെ വക ഫോണ് ഒക്കെ
അത്ണ്ട്, അങ്ങനൊക്കെ കൊട്ക്ക്ന്ന്ണ്ട്.
ഓഹ്
പെര പെരക്കാര് ഡ്രസ്സ്, ചെരുപ്പ് പിന്നെ എല്ലാ സാനം കൊണ്ടോവ്ണ്ട് നിസ്കാര കു പ്പായും സോപ്പും അതെല്ലാ സാനങ്ങളും കൊണ്ടോവും. പെര്ക്കാര് മുട്ടായി ഒക്കെ പഷെ പോണോരാരും കൊണ്ടോവൂലന്നൊള്ളു. പെരക്കാര് എല്ലാ മൊതലും കൊണ്ടോണം പണ്ടും കെട്ടും.
ആഹ് അയ്ശെരി. അയ് ഞമ്മള് നിക്കാഹിന് മാത്രേ നിസ്ക്കാരക്കുപ്പായം കൊട്ക്കൊള്ളൂ.
അതെന്നെ നിക്കാഹെന്നെള്ളപ്പത്.
അയ് ശെരി ഇത് ഞമ്മ്ള് അല്ലാതെ നമ്മള് മുഠായി കൊടുത്ത് ഉറപ്പിച്ചിടുല്ലോ കണ്ടോസാരം കൊടുത്ത്ുറപ്പിച്ചിടുന്നതിനാണ് ഞാൻ പറഞ്ഞത് ചുരിദാർ മാത്രമ കൊണ്ടോള്ളൂ ചുരിദാറ്, ചേരിപ്പൊക്കെ നിക്കാഹണെങ്കിൽ പിന്നെ എല്ലാ സാധന നിസ്ക്കാര കുപ്പായും കുറ് ആനും ഒക്കെ കൊടുക്കും.
ഉം അതന്നെ
അങ്ങനെയാണ്, ഉം ഇപ്പ ഞങ്ങളിപ്പോ അടുത്ത് ഞങ്ങളെ കുടുംബത്തി എങ്ങനെ ഉണ്ടായിറ്റ് ഞങ്ങള് പിന്നെ ഇരുപത് കൂട്ട ചുരിദാറും ചെരുപ്പും ഒക്കെ കൊടുത്ത് ഓരോരുത്തര ഓരോ കൂട്ട ട്ടം വാങ്ങി
ആ ആ അപ്പൊ എത്ര കൂട്ടം ചെരുപ്പിട്ടു
ചെരിപ്പ് രണ്ട മൂന്ന് കൂട്ടം ചെരുപ്പ് പിന്നെ കുറെേ ആശ്യമില്ലല്ലോ ചുരിദാർ പിന്നെ ഇരുപത് കൂട്ട ഉണ്ടായിനി പിന്നെ ബാഗ് ഫോണ് പിന്നെ ഓൻ്റെ ഉമ്മന്റെ വക കൈചെയിൻ ഒരു പവന്റെ കൈചെയിൻ
ഉം
ഓന് ഫോണ് പിന്നെ ഓരോരുത്തര് ചുരിദാർ ഇപ്പര് കൊ കൊല്ലം കഴി ട്ടാ കല്യാണം അപ്പൊ പിന്നെ അങ്ങനെയാണ്ട് ഒറപ്പിച്ചിട്ട്. മുട്ടായി കെടുത്ത് ഈ കണ്ടത്താലി കെട്ടി ഉറപ്പിച്ചിട്ടാ
ഉം ഉം ഇപ്പൊ മുട്ടായി കൊടുത്ത് ഉറപ്പിച്ചിടാനും വജ്ജ ഒർപ്പിച്ചിട്ടതും ഉ ആ എന്നാലും വിളിച്ചും പറഞ്ഞ അയലും തന്നെയാണ് അല്ല ആ അതിലന്താ അതില ആഹ് അതിലും തന്നെ വലിയ ആണ്ട് ങ്ങട്ടും എന്തെങ്കിലും തെരക്കൂട്ടയിട്ടുണ്ടെങ്കിൽ തെറ്റു താക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ അത് തെര കൂടിയാണ് തെറ്റായി
വെല്ലീസയാവും
ആഹ അതന്നെ
തമാസ എന്തേിലും പറയണ്ടാവും അങ്ങോട്ട് പോയി ഇങ്ങട്ട് പോയി എന്നൊക്കെ എന്തെലും പറഞ്ഞിട്ടുണ്ടാവും അത് പിന്നെ ആണ്ടു ങ്ങോട്ടും ചെല്പ്പം ചെക്കനിക്ക് പറ്റൂല്ല അങ്ങനെ ആയാണ്ട് പ്രശ്നായി പിന്നെ അത് രണ്ടും രണ്ടിടത്ത് ആവും.
അതന്നെ
ഉം
പണ്ടത്തെ കാലം നല്ലല്ലോ ഓ
ആയീ അതന്നെ പണ്ടത്തെ കാലംതന്നെ ഞമ്മളെ കാലൊന്നുല്ല
ഉം അതെ ഞമ്മൾ നയൻ്റീസ് ഒക്കെ ഇപ്പോ ഓൾഡ് ആയി പോയി.
ഉം
നയൻറ്റീസ് ജീവിച്ച വയസുള്ളവർക്ക് ജീവിക്കാനും കഴിയൂ ല അതാവിറ്റ്എല്ലാം ആസ്വദിച്ച് ജീവീച്ച ആൾക്കാര് ഞമ്മളാ
ഉം
ഇപ്പോള്ളർക്ക് ഇപ്പ എന്താ ഒന്നും അറിയില്ല കഷ്ടപ്പാട് അറീല്ല ഒന്നും അറിയില്ല കഷ്ടപ്പെട്ട് ഒരു എന്തെങ്കിലും പ്രതിസന്ധി വന്നാ തരണം ചെയ്യാനും അറിയില്ല.
എയ് അതൊന്നും ഇല്ല ഞമ്മളൊക്കെ പോ ഞമ്മക്കൊന്നും ഉം ഞമ്മളൊന്നും ഫോണൊന്നും എടുത്തന്നീലല്ല പണ്ടത്തെ കാലത്ത് നമുക്ക് ഫോണ ഉണ്ടായിന്ന് ഇപ്പഴത്തെ കുട്ടികൾക്ക് ഫോണല്ലേ സ്കൂള് ട്ടണ്ട് വരാ മണ്ടാ ഫോൺ എടുക്ക
പിന്നെ സ്വന്തമായിട്ട് ഫോണ് പത്താം ക്ലാസ് കഴിഞ്ഞാ പിന്നെ സ്വന്തയിട്ട് ഫോണ്
ഉം പത്താം ക്ലാസ് ഒന്നും കഴിയണ്ട സ്വന്തായിട്ട് ഫോണ് ആവാന് ഉം
എന്താ അപ്പ അങ്ങത്തെ അങ്ങത്തെ കാലണ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യല്ല കാലം മാറി മറിഞ്ഞിലേ?
ഇപ്പൊ മക്കളെ പേടിക്കേണ്ട കാലാ.
ഉം അതെ മക്കള പേടിക്കുന്ന കാലം വന്നു.
ഉം
ഓലൊന്ന് ഉം അതാണ് ഓനിക്കൊന്നും ഒരു ഇതില്ല എങ്ങനെ ജീവിക്കണെന്നോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാ തരണം ചെയ്യാന്ന് കഴിവില്ല. പിന്നെ ഇപ്പ ഫോൺ തന്നെ അവര് ഉപയോഗിക്ക രിക്കുമ്പോ ഒരു സിനിമ ഒന്നുംല്ല ഒരു റീൽസ് ആണ് കാണന്നേ കാരണം അതാകുമ്പോ വേഗം സ്കോള ചെയ്ത് പോവാലോ?
ആഹ്
ഒന്നും കാത്ത് നിൽക്കാ അവർക്ക് സമയില്ല അതാണ്. ഉം എന്താ ചെയ്യാ ഇങ്ങനെ ആയാല് ഇങ്ങനത്തെ കാലത്ത് പറഞ്ഞട്ട് കാര്യംല്ല അതാണ് ഇപ്പത്തെ സ്ഥിതി ഇപ്പതാണ് എല്ലാ കുട്ടികള് അയിന് അഡിക്ഷൻ ആയി പോയി ഉം ഫോണ് കച്ചാൽ ഒരു അഡിക്ഷൻ ആയിനൂ കൊറോണക്ക് ശേഷം കുട്ടികള് മൊത്തം ഫോണിന്റെ അകത്ത് ആ അഡിക്ഷന് ആയി പോയല്ലോ ഉം അതിന്ന് ഇപ്പോളും മുക്തി നേടിയില്ല.
ഈ സ്കൂൾത്തെ പഠിപ്പ് ആ സ്കൂൾത്തെ പഠിപ്പ് ദുബായിലായിരുന്നു അതാണ് ഇപ്പ ഒന്നാമത്തത് കുട്ടികൾ ഫോണിലായത്. ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവരത് ആഹ് ഇല്ല ഇല്ലേ
ഞാൻ പ്രത്യേകില്ലോഞാന്നെ നിങ്ങള് പണിയെടുത്തോളി ഞാൻ വെക്കട്ടെ? ഞാൻ പിന്നെ വിളിക്കട്ടോ എന്നാ ശരിയാ ശരി